ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ കേൾക്കുന്നുണ്ട്.
എനിക്ക് നല്ല ശബ്ദം കൊറവാട്ടോ
അതെന്താവളി
നിങ്ങൾ പറയുന്നതേ ശബ്ദം കുറവാണ് പറയാ ആഹ കേൾക്കുന്നുണ്ട്. പക്ഷെ ശബ്ദം കുറവാ
അതെന്താ അറിയില്ല മാക്സിമം ശബ്ദത്തിൽ പറയുന്നുണ്ട്
ആ ആ ആ ഓക്കെ എന്താ പരിപാടി?
ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങളോ ചായ കുടിച്ചോ?
ആഹ ചായ കുടിച്ചു
ചായൊക്കെ എന്നാ കടിയാക്കിനോ?
ചായക്ക് കടി പറയുമ്പോ മുട്ട പുഴുങ്ങിയത് കർച്ച്
ആരോഗ്യപരമല്ല
അത് ഞാൻ ജിമ്മിന് പോണുണ്ടേ അപ്പൊ പിന്നെ ഉം ഹ് ഹ്‌
അപ്പൊ എങ്ങനെ റൊട്ടൈനൊക്കെ രാവിലെ
എന്താ?
അപ്പൊ എങ്ങനെയാണ് രാവിലത്തൊക്കെ ഭക്ഷണൊക്കെ?
രാവിലെ പോ പോണേന് മുന്നേ രാവിലെ പോണേന് മുന്നേ ഒരു നേന്ത്രപ്പഴം കഴിക്കും ഫുള്ള്
ആ
ഏ പിന്നെ വന്ന് കഴിഞ്ഞഴിഞ്ഞാല് ഒരു ഗ്ലാസ് പാല് രണ്ട് മുട്ട അത് പുഴുങ്ങീട്ടോ അല്ലെങ്കില് ബ് ൽസയോ എന്തെങ്കിലും ചെലപ്പോ ബ്രഡിന്റെ ഉള്ളിൽ വച്ചിട്ടൊക്ക കഴിക്
ബുൾസേ കഴിക്കാവോ
അത് കൊഴപ്പ ന്ന് വച്ച് കയിന്നാ ഞാന് വെയ്
ഓ ഗയിനിങ്ങാ
അപ്പൊ പിന്നെ കൊറച് കൊഴ വല്യ കൊഴപ്പെല്ല്യ ഞാ വെക്ക എന്തച്ചഞ്ഞാല് ഒരു മാസ്‌ത്തോളം ഞാൻ പുഴുങ്ങിയത് മാത്രാ കഴിച്ചിരുന്നത്
ആ പിന്നെപ്പം മടുത്ത് ആ
അപ്പ ഞാമ്പിന്നെ ബുൾസയ് മാതിരി ക്കെടക്കാക്കി നോക്കും
അങ്ങന
അ അതുപോലെ ക കഴിഞ്ഞിട്ട് പിന്നെ ചായൊടിക്കണ നേരം ക്ലാസ്സിന് പോണേന് മുന്നേ എന്തെങ്കിലും ദോശെ എന്താ ഇണ്ടാക്കീച്ചാ അത് കഴി ക്കും
ഓ
അതും കഴ്ച്ചെലപ്പൊ അയ്ന്റെ എടേല് ഈ മുട്ട പാലും കഴിക്കണേന്റടക്ക് ചെല പ്പൊ ബ്രഡും ഇത് ജിമ്മ് കഴിഞ്ഞ് വന്നിട്ടാട്ടൊത്‌ കഴിക്ക ജിമ്മ് പോണേന് മുന്നേ നേന്ത്രപ്പഴം ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് ര രണ്ട് മുട്ടേയും പാലും അയിന്റൊപ്പം ചെൽപ്പൊ ബ്രെഡില് പീനട്ട് ബട്ടർ തേച്ച് ടോസ്റ്റ് ചെയ്യും എന്നിട്ട് പിന്നെ ഏ ച ക്ലാസിന് പോണ നേരാവുമ്പോ അവിടന്നൊരു ഏ
ഗോതമ്പിന്റെ റൊട്ടിയാ തിന്നാറ്
അങ്ങനൊന്നുല്ല ആര് ഞാനിവിടെ പൊറത്താന്ന് പട് ന്ന് പഠിക്കണതേ അപ്പൊ പിന്നെ ഇവിടെ ങ്
കിട്ടത ച്ചിട്ട് അല്ല കിട്ടുന്നത്
ആ അപ്പ പിന്നെ എ എൻ എന്താള്ളത് വെച്ചാ അയ്നനുസരിച്ചിട്ട് ഗോതമ്പ് ഉഴ്ന്ന് രാ അരിപ്പൊടി ഇതൊക്കെ തന്നെ
ഓ
ആ ആ പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സിന് പോയിട്ടുച്ചക്ക് വരുമ്പോ എന്തെങ്കിലും വ് എ പച്ചക്ക ന്നേരിക്കും ഒരു സമയത്ത് പനീറ് കൂട്ടിയിരുന്നു പിന്നെ വേണന്നുണ്ടെങ്കി ക്ക് ചിക്കനൊക്കുട്ടേന് അങ്ങനെ കൂട്ടലൊന്നുല്ല
എട്ഗി അത് പനീറ് ടേസ്റ്റ് ഉണ്ടോ
പനീറ് ഞാന് ഏ വെറുതെ കൊറച്ച് കുരുമുളക് പൊടിയും മുളകു പൊടിയും ഉപ്പു ഇട്ടിട്ട് കൊറച്ച് എണ്ണ ഒയിച്ചിട്ട് ഒ ജസ്റ്റ് ഒന്ന് വാട്ടിയമാതിരി ഒന്നു ജെ സെസ്റ്റൊന്നു ചുട്ടമാതിരി ആക്കീട്ടാ കൂട്ടാറ് ചോറിന്
ഓ
ആ പിന്നെ അല്ലങ്കി പിന്നെ പനീറിന് ചെല സമയത്ത് ഇ പനീറല്ലാതെ ടോഫു
ആ ടോഫൂ കേട്ടിട്ട്ണ്ട്
ആ അത് അതിവ്ടെ അടുത്ത ടീ മാർട്ടില് കിട്ടും പിന്നെ അത് ചെയ്യും പിന്നെന്താ ആ പിന്നെ ക്ലാസ് ഉച്ചയ്ക്കൽത്തെതന്നെ ഉച്ചക്കത്തെ ഫുഡന്നെ സെയിം രാത്രിയും അയിന്റെടേല് ക്ലാസ് കഴിഞ്ഞ് വന്നാലീ പറഞ്ഞ പോല രണ്ടു മൊട്ടേം സ്മൂത്തീം അന്നെ ഉം
വെയിറ്റ് ഗെയിനും പണിയാ വെയിറ്റ് ലോസും പണിയാ
അതെ രണ്ടും പണിയാണ്
ഞാന് വെയറ്റ് ലോസിന് നോക്കുന്നുണ്ട് മീൻസ് ച് ഗ്രാജ്വലി മെലനെ മെലനെ ഹാബിറ്റ് നേരെ ആക്കും ആ വർക്ഔട്ട് ചെയ്യുന്നുണ്ട് വർക്ഔട്ട് പോ ക്ലോസ് ആയാലും വേടികിനാനും ചെയ്യേണ്ടതല്ലേ
ആ ആണണ് പിന്നെ ഫുഡില് നമ്മള് വ്യത്യാസം വരുത്തണ്ടത് അതിന അനുസരിച്ചിരിക്കും നമ്മളുടെ
പിന്നെ നൈറ്റ്‌ വേഗം ഓഡ്സ് കയിക്കും
ആ
ഈ മറ്റേ ച് ഈ ചിയാസീഡ്സും അതൊക്കെയള്ള ഓട്സ് ഇണ്ട്
ആ ആ മനസ്സിലായി മനസ്സിലായി എന്താ ഇനി പറയൂലോ.
ആ എന്തോ ഒരു പേര്ണ്ട് മാറ അത് ഉപ്പിട്ടിട്ട് കഴിക്കൂ.
ആ. ഓവർനൈറ്റ് ഓട്സിനാണോ അതോ അതാ ആ പാക്കറ്റിനണോ പറയണത്?
ആ എന്തൊരു പേരുണ്ട്. ഒരു തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ട് ആ.
ഉം
അപ്പൊ അത് കഴിന്ന് ആ പിന്നെ രാവിലെന്ന് വെച്ചാല് ച് രാവിലെ വേണ്ട ഒരു ഒരു ഭക്ഷണം എന്തെങ്ങെ തിന്നു
ഏ.
മുട്ടണ്ടെങ്കി മുട്ട പുഴുങ്ങി തിന്നു.
ഉം.
ഉച്ചക്ക് ഞാൻ കഴിക്കാറില്ല പൊതുവേ കാരണം കോളേജിൽ പോകുന്നൊണ്ട് ഓ ആദ്യം കഴിക്കാറുണ്ടായിരുന്നു ഇപ്പപ്പോ അതിനെ ടൈം ഇട്ടത്തൊണ്ടു കഴിക്കാറുമില്ല
ആ.
സാലഡ് ശരിക്കും നല്ല ടേസ്റ്റ് അ ശരിക്കും. ആ ശരിക്കും നമ്മള് ഇതാക്കണം ഇല്യ വാട്ടണം അതൊന്നും ചെയ്യണ്ട. കുറച്ച് ഫ്രൂട്ട്സും ഏ ഇതൊക്കെല്ലേ ഏത്. കുംബ്ളങ്ങില്ലെ.
ആ അ
അതൊക്കെ ടേ ഭയങ്കര നല്ല ശെരിക്കു നല്ല ടേസ്റ്റ് ഇണ്ട് ഞാൻ ഈ സാലഡ് കഴിക്കുമ്പോ കുമ്പളങ്ങ മത്തങ്ങിയ ഒരു മഞ്ഞക്കളറ് സാധനം. അപ്പൊ അത് സാലഡ് കഴിക്കുമ്പോന്നാ ശരിക്കന്ന് തിന്ന് നോക്കിയത്. എന്ന കുമ്പളങ്ങ ഏയിരിക്കു
കു കുമ്പളങ്ങും പച്ചയിക്ക് കഴിക്കോ?
അയ്യോ ഒരു മഞ്ഞക്കുള്ളറ് സാധനാ.
ആവോ
ആ അത് മധുരംള്ളപ്പോ ടേസ്റ്റ് ഇണ്ട് കഴിക്കാന് അപ്പൊ അത് സാലാഡില് ഇടുമ്പോ അത് അതിന്റെപ്പരം കഴിക്കുമ്പോ കുഴപ്പില്യ. നല്ല ടേസ്റ്റ് ഉണ്ട് ഒപ്പരം തിന്നാൻ. ആ ഞാൻ ഇപ്പൊ വീട്ടിലാ കൊറച്ചു ഓടാനുണ്ട് പക്ഷേ കോളേജിലേക്ക്
ആ ആ അടുത്ത
ഉം ഒരു ഒന്നര മണിക്കൂർ
അങ്ങനെ
അപ്പൊ ആദ്യ കോളേജ് ചേരുന്നതിന് മുമ്പ് ഇതൊക്കെ കഴിക്കായിരുന്നു ഉച്ചക്ക കഥ കഴിക്കായിരുന്നു ഇപ്പൊ അതിന് ടൈം ഇട്ടാത്തത്ണ്ടാവും ചെയ്യാറില്ല
അപ്പ ഉച്ചക്ക് എന്താ കഴിക്കാ
ഉച്ചയ്ക്ക് പൊതുവേ കഴിക്കാറില്ല
ഇപ്പൊ ഭയങ്കര ഡയറ്റാണോ
അങ്ങനെയല്ല പൊതുവേ രാവിലെ പോകുമ്പ പിന്നെ ഭക്ഷണം എടുക്കാറില്ല നേരത്തെ പോവുന്നോണ്ട് അല്ല നേരത്തെ പോകുന്നൊണ്ട് ഭക്ഷണം എടുക്കാറില്ല പെട്ടെന്ന് ഓട ചെയ്യ ഏഴരല്ലാവുമ്പോ റങ്ങും എന്തായാലും ടൈമിങ് പോലെ ഒമ്പതരക്കാ ക്ലാസ് കൊടുങ്ങുന്നെങ്കി ഏഴരക്ക് ഇറങ്ങണം.
ആഹ് ആഹ്
അതിന് മുന്നേ എക്സാമൊക്കെ ആണെങ്കില് ഏഴ്മണിക്കിറങ്ങണം
എന്താ പഠിക്കണുത് അപ്പൊ ആഹ്
അപ്പൊ ഇവിടുന്ന് കൊറച്ച ദൂരന്ന് ഗവണ്മെന്റ് ആയോണ്ട് താനോ ഞാന് പി ഒ ട്ടി ഫിസിയെതെറാപ്പി.
ഉം ഞൻ ഇങ്ങളിപ്പ ഏതാ ഇയ്യറ്? ആഹ് ഞ തേടിയർ
ഓ ഞാൻ ഇപ്പ സെക്കൻഡ് തുടങ്ങി സെക്കൻഡ് തുടങ്ങിയപ്പോ ശെരിക്കും ബുദ്ധിമുട്ട് തുടങ്ങി ആ
ഈ ഓഗസ്റ്റില് എക്സാമ ഞങ്ങക്ക് കുറച്ച് ഞങ്ങള യൂണിവേഴ്സിറ്റി കൊറച്ച് ലേറ്റാ ഉ ഇന്റെ ഒപ്പള്ള ബേ ചാരൊക്കെ ഇപ്പൊ തേഡ് ഇയർ മൂന്ന് വർഷത്തെ കോഴ്സ്ള്ള ഞാ ൻക്കിപ്പോ നാലര വർഷം
വർഷ തോളണ്ട്.
എന്റെ മൂന്ന് വർഷമുള്ള എന്റെ കൂടെള്ള ഫ്രണ്ട്സ് മൂന്ന്വർഷമുള്ള കോഴ്സ് ഉള്ളവരൊക്കെ ഇപ്പൊ അവര് ഗ്രാജുവേറ്റ ഗ്രാജുവേഷൻ കഴിഞ്ഞട്ടില്ല ഇന്റേൺഷിപ്പ് കഴിഞ്ഞാലേ കഴിയുള്ളു. അ ആ ഒരു എക്സാം കഴിഞ്ഞ ഒരു ഇന്റേൺഷിപ്പ് പിന്നെ കേറി ഉം അങ്ങനെയാണ് കാര്യങ്ങള് പിന്നെന്താ എന്താപ്പ അപ്
പ്പന്ന് ക്ലാസ്ണ്ടായിരുന്നില്ല ഇന്ന് ഇണ്ടായിരുന്നു ഇന്ന് ഇപ്പോ ചച് അഡ്മിഷന്റെ കാര്യഒക്കെ നടക്കലിണ്ടേ
ആ ആഹ്
അതുകൊണ്ട് ലാസ്റ്റ്ത്തെ ഹവർ ഇല്ലാത്തൊണ്ട് വേഗത്തീന്
ആ അയ്ശരി അങ്ങനെ
അപ്പ എങ്ങനെ പോവാ ബസിന് ആ ബസ്സന് പോ അത് ഭാഗ്യം പോലെയ ഡയരക്റ്റ റ്റ് ഇടയ്ക്ക് ബസ്സിണ്ട് അപ്പോ അത് കിട്ടിട്ടി
ഡയറക്റ്റ് ആകുമ്പോ കെ എസ് ആർ ടി സി ആയിരിക്കോ ഒന്നര മണിക്കൂർ പോണ്ടേ
ഏറ്റവും വലിയ ച്ച്ച് ഭാഗ ഭാഗ്യക്കാട അത് അതുകൊണ്ട് ഇതുവരെ ഇനി ആ കെ എസ് ആർ ടി സി പ്രിയദർശനിആയിട്ട് കേറിട്ടൂല്ല.
ഹ്ഹ
നിങ്ങളോ
ഞാൻ തമിഴ്നാടാണേ അപ്പൊ മ് ന്റെ തൊട്ട അടുത്തന്നെ കോളേജ് കോളേജ് ഞങ്ങൾ ഹോസ്റ്റല് മാറിട്ടപ്പ പി ജിക്ക് നിക്ക
അപ്പൊ ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടി വരു ലെ എല്ലോം
ആഹ് ഞങ്ങള് ഫ്രണ്ട്സ് ഉണ്ട് മൂന്ന് പേരൊരു റൂമില് അപ്പ അങ്ങനെ.. അങ്ങനെ നിക്കും അത്കാരണം പിന്നെ.. ഇവിടന്നാവുമ്പോ.. വീട്ടിലാകുമ്പോ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക ഒന്നും ചെയ്യാൻ പറ്റില്ല.. ഫുഡേ...
ഇല്ല ഇല്ല.. ശരിക്കും അത് അത് ശരി, രിക്കുള്ളൊരു കാര്യാണ്... എനിക്കന്നെ രാത്രിയൊക്കെ ഇത് തെറ്റിക്കേണ്ടി വരും... കാരണം നല്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ കഴിച്ചു പോവുല്ലോ...
ആ... ഞ പിന്നെ നമ്മള് ഇവിടെയും കൂടി നിന്ന് പഠിക്കായി കാരണം വീട്ടിലെത്തുമ്പോം എന്തെങ്കിലൊക് ക്കേ
ആ..
ആഹ്.. നമ്മള് എപ്പളേലും വരണതല്ലേ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കുകയും ചെയ്യും അപ്പോ നമുക്കൊന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ല... ഞാൻ പിന്നെ വെജിറ്റേറിയനായ കാരണം എല്ലാം എടുത്തു തിന്നും
ഒറ്റയ്ക്കല്ലാം നിന്നാലേ നമ്മടെ റൈ ലൈഫൊക്കെ റീസെറ്റ് ചെയ്യാൻ പറ്റു...
ആ അത് ശെരിയ... പിന്നെ അത്രയും കണ്ട്രോളുള്ളവരായിരിക്കണം ഒറ്റക്ക് നിന്നിട്ട് ചെയ്യാന്... അല്ല... ഓ വീട്ടിലെല്ലാ ലെല്ലാവരും കൂടെയുള്ളപ്പോ ഒറ്റക്ക് വേറെ.. ഡയറക്ഷനില് ഫുഡ് ഉണ്ടാക്കാന്..
എല്ലാണ്ടൊന്നും ആവൂല എനിക്കൊന്നും തീരെ അതാവൂല.. കാരണന്ന്വച്ചാല് ഞാനിപ്പോ കൊറേ ഭാഗം ഞാൻ തന്നെ എങ്ങനെയെല്ലോ കണ്ട്രോൾ ആക്കുന്നുണ്ട്...
ആ..
ഒന്നാമത് എന്റെ ഒരു കൂട്ടുകുടുംബ...
ആ ആ ആഹ്.. അപ്പോ വീട്ടിൽ ആരൊക്കെ ഉണ്ട്..
ഉമ്മ ഉപ്പ മൂന്ന് രണ്ട് അനിയത്തിമാരുണ്ട്... പിന്നെ ഇടക്ക് ആ.. കർണോമാരെ മൂന്ന് കാർ ണോന്മാരുണ്ട്
കാർണോന്മാര് പറയുമ്പോ
ആ അങ്കിള് ആറ്റ ആറ്റ
ആ ആ
അപ്പോ അവരെ ഓളിണ്ട്.. ഭാര്യയുണ്ട് മക്കളുണ്ട് അപ്പോ അവര് സ് സ്കൂളില്ലാത്തപ്പോ വരും.. വെള്ളിയാഴ്ച്ചയൊക്കെ ആവുമ്പോ വരും
ആ.. അപ്പോ പിന്നെ തീരെ നടക്കില്ല ആ ശരിയാണ്..
ഇവര് ആദ്യല്ലാം പ്ലാൻ ആക്കി വെക്കുന്നല്ലേ... ആ
ഉം ശരി